ഹലോ ആഹ കേക്ക്ണില്ലേ
ആ കേൾക്കുന്നുണ്ട്. എന്തൊക്കെണ്ട് വിശേഷങ്ങളൊ ക്കെ?
നല്ല വിശേഷം. അട്ത്ത വിശേഷങ്ങളൊക്കെന്താ?
എന്താ സുഖായിട്ട് പോണ്. കൊയ്പ്പൊന്നുല്ല മഴയൊക്കെ ഇണ്ട അവിടെ?
ഇതുവരെ ഉണ്ടായിനി. ഇപ്പ മയ പോയിന് കൊർച് നേരായി പോയി.
അതെ. ആഹ്, ആ, അതെ എവിടെ ങ്ങനെ രാവിലൊക്കെ നല്ല മഴ. പെയ്തണ്. ഉച്ച വരെ ഉച്ചയ്ക്കേഷം പ്പങ്ങനെ മൂടി നിക്ക്യന്നല്ലാന്ന് വെയിലില്ല.
ഏ ഇവിടിം ഉച്ചക്കും ഉണ്ടായി നല്ല മഴ. ഉം.. പിന്നെ അസർബാങ്ക് കൊടുത്തപ്പം പോയത. ചായ ഉം... ങേ... ഇന്നല്ലെ നല്ല വെയിലെനീ ഇന്ന് നല്ല മ
ആ ഇന്നലൊക്കെ വല്ല. ഇന്ന്പ്പം രാവിലെതൊടങ്ങിയതാ ഇന്നരു ആറുമണി ആറരായ് പ്പ തൊടങ്ങിയതാ മഴ. ന്നങ്ങനെ പെയ്തോണ്ടിരിക്ക നല്ല മഴെ. ഇല്ല എങ്കിലും ങ്ങനെ ചാറ്റൽമയായിട്ട് ങ്ങനെ ചെയ്തോണ്ടിരിക്കാ.
ആഹ, ആഹ, ചായൊക്കെ കുടിച്ചോ?
ആഹ്, ചായോടി കൈഞ്ഞ്.
ഉം.. കുട്ട്യളൊക്കെണ്ടൊ? ഇന്ന് എല്ലാർക്കും ഫ്രീയല്ലേ?
ഇന്ന് ഫ്രീയാണ്. ഇന്നിപ്പോ ഞായറാഴ്ച്ചല്ലേ?
ആഹ, ഇത്ര ആളിണ്ട്?
രണ്ടാളുണ്ട്. ഒരാളിപ്പോ ഒന്നിലാണ്. ഒരാൾക്പ്പോ ആഹ്, വൽത് ഓനൊന്നാം ക്ലാസിലാണ്. ചെർത് ആയിട്ടൊള്ളൂ.
ഏ, അവിടെന്നാ ഇവിടെ ഒരാള്. ഒരാൾ എൽ കെ ജിലാ.
ഏ...
ഇൻതാ ഇന്നുന്നെലെക്കെ കൂൾ ആ ഇക്കൊല്ലം ചേർത്ത്യതാ. ന്നും ന്നലൊക്കെ സ്കൂൾ ഒഴിവേനിലെ? മുഹറം പത്തൊക്കെആയോണ്ട്.
ആഹ, അതോണ്ട് ഒഴിവാണ് ശനിയായ്ച്ചിം ഞായറായ്ച്ചിം. അവധിയാണല്ലോ.
ആഹ, അല്ലെങ്കില് ശനീം ഞായറും ഒയവൈക്കാരംല്ലേ?
ആഹ്, ഇവന് ഇവനങ്ങനല്ല. ഇവന് വെള്ളിയാഴ്ചെ അവധി. ശനിം ഞായറും ശനിയാഴ്ചഇണ്ട്. അങ്ങനെയാണ് ഇവരെ സ്കൂള്. ഒരു കണക്കിന് സുകാണ്. കാരണം എന്നാൽ വെള്ളിയാഴ്ച അവധി. കിട്ട്യാല് നമുക്ക് സ്കൂൾ മദ്രസ അവധി കിട്ടു. മറ്റേത് അറഞ്ഞത് ആ വിരുന്നു. സുഖ സുഗാണ് മറ്റത് പെറ്റൂല. ആഹ്, ചെലർക്ക് ശനാഴ്ച ആകുമ്പോ ഈ മദ്രസ് മദ്രസ ഉണ്ടാവും പറ്റൂല. അങ്ങനെ എനിക്ക് പിന്നെ അങ്ങനൊന്നും കൊയപ്പല്ലട്ടോ എന്റെവിടെ അടുത്ത് തന്നെയാണ് നടക്കാനുള്ളതൂരം.
ഏ, ഏ, സ്കൂൾ അവിടെ അടുത്താണോ?
ആ സ്കൂൾ ആ സ്കൂളിവിടെ അടുത്തന്നെ. കുറച്ച്ന്നാലും സ്കൂൾ ബസ്സുണ്ട്. മദ്രസ് സ്കൂൾക്കൊക്കെ വണ്ടിയണ്ട്. കാരണം കൊറച്ചൊന്ന് ദൂരാണ് അപ്പൊ പിന്നെ വണ്ടിഇണ്ട്. ആ ഫുഡ് എല്ല സ്കൂളന്ന് കിട്ടും. എന്ത ഇതെന്തെങ്കിലും വേണെങ്കിൽ. അങ്ങനത്തെന്തെങ്കിലും കൊടുത്തയക്കും അല്ലാതെ.
ഏ, അതോണ്ട് രാവിലെ ഫുഡ് ഒന്നും ഒരുക്കണ്ട.
ഏ അത് വേണ്ട. ഫുഡ് ഒന്നും വേണ്ട അവിടെ സ്കൂലെന്നെ കിട്ടും. അവിടെ, മോന് എന്ത് കൊണ്ടോണോ?
ആഹ്, അവിടെ മോളാ മോൾ ഓക്ക് ചോറ്തൊക്കെ കൊണ്ടോണം. ആഹ്, ഫുഡ്ഒക്കെ ആ കൊണ്ടോണം. സ്നാക്സും ഫുഡൊക്കെ കൊണ്ടോണം
ആഹ് വണ്ടിയുണ്ടോ എടുത്താണോ?
വണ്ടിണ്ട് ഓട്ടോ എടുത്തെന്നാണ് ഇന്നാലും വണ്ടീല പോവല്. അല്ലെ ഞമ്മള് ങ്ങനെ കൊണ്ടയാക്കും കൊണ്ടരൊക്കെവാണ്ടെ അപ്പ പിന്നെ വണ്ടി ലനാക്കി.
ഒ വന്ന് മുറ്റത്ത് വന്ന് ഇറങ്ങും. മ്പം നമുക്ക് നോക്കിയാ മതി മറ്റേത് അവരൊക്കെ നടന്ന് പോവാണെങ്കിൽ ചെറിയ മ
നമുക്ക് പേടിയാണ് ഇപ്പത്തെ കാല ആ ഇപ്പത്തെ കാലം.
ആ അത് നോക്കി നടക്കണം വെ വരാന് കുറച്ചൊന്ന് വൈകിയ പിന്നൊരു.
ടെൻഷൻ ആയിരുന്നു ആഹ്- അവിടെ എങ്ങനെ മഴൊക്കെ പെയ്താ വെള്ളം മൂടുന്ന സ്ഥലാ
ഇല്ല വെള്ളം മൂടൊന്നില്ല ഇങ്ങനെ ഒറക് വരാറുണ്ട്. കാരണം കുറച്ചൊരു മലന്റെ ഏരിയാണ്. അത്ണ്ടാകും നല്ല രീതീൽ ഇണ്ടാവും മണ്ണടിച്ചില് ഇതുവരെ ഇണ്ടായിട്ടില്ല. ഞാൻ വന്നേന് ശേഷം ഒന്നും ഇവിടെ ഇണ്ടായിട്ടില്ല പിന്നെ എന്ത എങ്ങനേ ണാവോ എന്നാലും. മുന്നെ മുകൾക്കൊക്കെ റബ്ബറാണ്. അധികം റബറാണ് അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഈ ചോലായിട്ടൊക്കെ. പോലണ്ട്. അപ്പോ വെരായൊണ്ട് ആ അതെ അതെ വെള്ളം വരാരുന്നു. പിന്നെപ്പൊ കെ കിണർ പറഞ്ഞ ഇവിടല്ല കുറച്ച് അപ്പറത്തൊരു പാടത്താണ് അവിടുന്ന് മോട്ടോർ വച്ചക്കാണ് ഇവിടെ എങ്കിലും. കുഴിച്ചാൽ വെള്ളല്ലാന്നൊള്ളൂ അല്ലാതെ വെള്ളം മഴ പെയ്തൽ ഇങ്ങനെ ചോലായി. ട്ടങ്ങനെ ഇണ്ടാവുന്നല്ലാതെ കുഴിച്ചാ വെള്ളല്ല കിണർ കൊയൽ കെണർരണ്ടെണ്ണം കുത്തിട്ടുണ്ട് രണ്ട്. ഇല്ല വെള്ളം കുറവാണ് അതുകൊണ്ട്ന്നെ പിന്നെ ഞങ്ങൾ പാട
വെള്ളം ഇപ്പം ഇണ്ടാവേക്കാറല്ലോടോ വേനല്ക്കാകും വെള്ളം ഇല്ലാതെക്ക വേനല്ക്ക് വെള്ള ക്ഷാമ ഇണ്ടാവോ?
ഇല്ല ഇപ്പൊ ഇനി എന്നിട്ട് പാടത്ത് ഒരു കിണർ കുത്തിയിട്ടുണ്ട് സ്ഥലം വാങ്ങി് അതുകൊണ്ട് ഇപ്പ ഇഷ്ടം പോലെ വെള്ളം കാരണം പാടായതുകൊണ്ട് വെള്ളം ഇണ്ടാവും. അപ്പൊ അവിടുന്ന് മോട്ടർ വച്ചക്ക കൊറച്ചൊന്ന് നടക്കണം എങ്കിലും വെള്ളത്തിന് നമുക്ക് വെള്ളം തന്നെ വണ്ടേ?
ആഹ് വെള്ളം നമുക്ക്ഴക്ക ഒഴിവാക്കാൻ പറ്റൂല്ലല്ലോ?
ഒഴിവാക്കാൻ പറ്റൂല അല്ലാത്തത് പോലല്ലോ വെള്ളം ഒഴിവാക്കാൻ പറ്റൂല. എന്തൊരു കാര്യത്തിനും വേണം വെള്ളം കുടിക്കാന ആയെങ്കിലും നല്ല വെള്ളം കിട്ടണം അതുകൊണ്ട്പ്പ അങ്ങനെ. ചെയ്തോണ്ട് ഇ പ്പകുഴപ്പൊന്നുല്ല ഇവിടെ.
ആ പിന്നെ എന്താ ഇന്നെന്താ സ്പെഷ്യല് കുട്ടിഒയിവായോണ്ട് എന്താ സ്പെഷ്യല ഒക്കെ ഉണ്ടോ?
ഇ ഇല്ല ഇ ഒന്നും ഇന്ന് സ്പെഷ്യല് ഒന്നുംല്ല കാ എന്ന ഇന്നലെ ഉസ്താദ്മാരെ ചെലവായിരുന്നു. ഇന്നലെ അപ്പൊ പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ അപ്പൊ പിന്നെ ഇന്നൊന്നും ഇല്ല. ഇന്ന് മീൻ വാങ്ങിയിണ്ടായിരുന്നു. ഇന്നലും വാങ്ങിയ മീൻന്നെ ഇണ്ടായിരുന്നു ഫ്രിഡ്ജില് അത് പിന്നെ അയിനി എടുത്ത് വെച്ചാ പിന്നെ ഒരു രസംല്ലല്ലോ?
ആഹ കൊറെേ പിടിച്ചച്ചാ രസം
ആഹ ഫ്രിഡ്ജിൽ വച്ച രസുണ്ടാവൂല അപ്പൊ അത് വെച്ച് അതന്നെന്ന് ഇന്നല പിന്നെ ഉസ്താദ് മാർക്ക് രാവിലെ ഇണ്ട്. ഉച്ചക്കു ണ്ട് രാത്രി ഇണ്ടായിരുന്നു അപ്പ പിന്നെ അവർക്ക് എന്തായാലും വേണ്ടേ അപ്പൊ ഒരു നേരം ചോറ് സാധാ ചോറ് വെച്ച്. അതെ മദ്രസ്ത്തെ ഉസ്താദ്മാർക്ക് ഒരു രണ്ടു മാസം കൂടുമ്പോ വരുണ്ടാവും.
ഏ
അവർക്ക് മൂന്നാലാൾക്കാരുണ്ടാവും രാവിലെ ഇണ്ടാക്കണം. ഉച്ചക്ക് വേണം രാത്രിയും വേണം പോകാത്ത ഇടെ കൊറച്ച് ദൂരെള്ളാ ആൾക്കാരാണ് ഉസ് ഇൻ്റെ വല്തും മോനാണ്. ആ നിക്ക്ണ ഉസ്താത് മാര് ഇപ്രാവശൃ ഒക്കെ ഉസ്താന്മാര് മാറിയിട്ടുണ്ട് അപ്പൊ ഒക്കെ നിക്കണോല അല്ലെങ്കില് അങ്ങനെ ഉണ്ടാലില്ല. അപ്പൊ പിന്നെ അവര് എങ്ങനെ വ്യാഴാഴ്ച ഉണ്ടൊക്കെ പോയി വെള്ളിയാഴ്ച വരാ കണ്ട് അങ്ങനെ പോണ ഉസ്താദ്മാരാണ് ആ അതുകൊണ്ട് പിന്നെ അവിടന്നെണ്ടാവും മദ്രസ പള്ളിന്നെണ്ട് അവിടെ തന്നെണ്ടാവും അപ്പ പിന്നെ ഭക്ഷണം വാണം.
രാത്രിയും ഉച്ചക്കും ഒക്കെ വേണ്ടിരോ അത്? രാത്രിക്ക് ചോറെന്നെ. . ചപ്പാത്തി
ആ ഇല്ല അങ്ങ ഇല്ല അങ്ങനത്തതൊന്നുംല്ല. ചോറെന്നെണ് വേണ്ടീര്ണ്. എന്തായാലും മതിപറഞ്ഞു. പിന്നെ ചോറ ഉണ്ടാക്കി പിന്നെചപ്പാ ചപ്പാത്തിയൊക്കെ കൊറച്ച് പണി ആണ് ഒരുപാട് വേണ്ടേ ആ ക
ചപ്പാത്തി അങ്ങനൊക്കെ ചോറ് വയസ്സായലൊയ്ക്കാരം
ചോറ്ന്നാത്തത്. ആ ഷുഗറും കാര്യങ്ങലുള്ളോർക്. ആ അങ്ങനെകുമ്പോ നമുക്ക് വാണെ ചപ്പാത്തി
ആ ചപ്പാത്തി ഉം ഇപ്പൊ ഈ ചപ്പാത്തിയൊക്കെ പൊറത്തുന്ന് കിട്ടും. ണ്ടാക്കിച്ച
ആ ഇപ്പൊ ചപ്പാത്തി ആ ഉണ്ടാക്കിയ പാക്ക് ഉണ്ടാവും. അല്ലാത്ത ചുട്ട പാക്ക് വേറെ ഉണ്ടാവും. പലതും,
ആഹ വേറെണ്ടാവും ഉം
ആ എന്ത്പ്പൊ നമുക്കൊരു ഫോണും ഒരു പൈസണ്ടായാല് എന്തൊരു സാധനത്തിനും ഒന്ന് ഓർഡറയ്ത വീട്ട്മുറ്റത്ത് എത്തല്ലേ ആ പൊറത് ത്തു പോണ്ട പക്ഷെ കയ്യില് പൈസ വേണന്നൊള്ളൂ. പൈസ പ്പക്ക് പൈസെന്നെ കയ്യില് വാണം. എങ്കിലേ ഒരു വെലിം നെലിം
ആ എന്ത ങ്ങളെന്തിയ്യ എത്ര വരെ പഠിച്ചു? വർക്ക എന്തെങ്കക്കെ ചെയ്തനോ
റ്റു വരെ പോയി പിന്നെ പോയിട്ടില്ല പിന്നെ മാരേജ് കയിഞ്ഞ് പ്ലസ് വണ്ണിന്നു നിക്കാഹ് കയിഞ്ഞ് പ്ലസ് ടുന്ന് മാരേജ് കഴഞ്ഞ്
ഏ ഉം വീട്ടില് ആ പിന്നെ പോ
പിന്നെ പോലെ ആഹ പിന്നെ പോവാ കഴിഞ്ഞിട്ട് ല്ല പിന്നൊക്കെ പോകണ മാരേജ് കഴിഞ്ഞാലും പോകാണൊക്കെ നല്ലു സാറിലൊക്കെ നോക്കും. എവിടെ പോണ് പിന്നാ പിന്നെ മടിച്ചാ പിന്നെ പോകൂല.
പിന്നെ നമ്മള് കല്യാണംകഴിച്ച വീടാകുമ്പോ നമ്മള് വീട്ടീന്ന് പോകണത്ര സുഖം ഉണ്ടാവൂല.
ആ അ ശെരിയന്ന അത്ര സുഖം ഉണ്ടാവില്ല. അപ്പൊ പിന്നൊരു മടിയാണ് ഒന്ന് നിർത്തി പോയാ പിന്നെ ആ ചെടികളൊക്കെണ്ട്വ്ടെ ഇഷ്ടംപോലെ. ണ്ട് എന്റൊന്നല്ല ഉമ്മ ഉണ്ടാക്കല്. പൂവില്ലത് കൊറവാണ് കാരണം എലച്ചെടികളാണ് കൂടുതലും ഒന്നാമത് വെയില് ചുറ്റും മരങ്ങളായിട്ട് വെയില് വല്ലാതെ കിട്ടൂല പ റബ്ബറിൻ്റായിക്കോട്ടെ കെ മര
ആ നല്ല താണലെയ്കാരം തണുപ്പൊക്കെണ്ടോ അവടെ? തണുപ്പ്ള്ള പ്രദേശാ. ഉം ചൂട് കാലത്തൊക്കെ അത്ര ചൂട് കിട്ടൂലേക്കാരം വേനൽ
ഇതില്ല കാരണം ഇപ്പോ ഇങ്ങോട്ടു വരുന്നൊലൊക്കെ പറയും ബടെ നല്ല തണുപ്പാണ്. കാരണം ചുറ്റുഭാഗം മരങ്ങളും
ആ ഉം അപ്പൊ സുഖാണ്.
സുഖാണ് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ആ ട്ത്ത്. ണ്ട് വീടുകളൊക്കെ ണ്ട് ക്ഷെ ഒന്ന് ഉയർന്ന ഒന്ന് ഉയർന്ന സ്ഥലണ് ന്നൊള്ളൂ വീട്കള്.
ഉം എന്ത തണലുണ്ടാവും പിന്നെ അമ്മക്ക് വെറക് ഉണ്ടാവും ഒക്കെ ഉണ്ടാവേക്കാല്ലേ
ആ വർകും ഇതൊക്കെ ഇഷ്ടം പോലാണ് കാരണം പിന്നെ റബ്ബറുണ്ടാവുമ്പോം. അധികം അവരും പെട്ടിച്ചാർന്ന വർഗുകളും ഒരുപാടുണ്ട് വർ ആഹ് അപ്പ നല്ല സുഖാണ് ആ നല്ല സുഖമാണ് കെത്തിക്കാനേ എല്ല ഉുഷാറാണ്
ആഹ നല്ല പാകത്തിനുള്ള വൽപക്കെയ്കാരം
അതാണ്ട് നമുക്ക് കയ്യോണ്ട് പൊട്ടിക്കാനെക്കെ സുഖമാണ് മറ്റേതിന്റാതിരിക്ക് നമുക്ക് കുഡ് ത് കിട്ടാനൊക്കെ രാവിലെ അ ചായ ഇ തിനൊക്കെ പിടിച്ച് ചേർണൊക്കെ വെക്കയാണെങ്കിൽ പിടിച്ച് കിട്ടാൻ എല്ലാം ഉഷാറാണ് ഇപ്പൊ ഇത് കിട്ടി ചേലായേണ്ട് അല്ലാത്ത വർഗിനോട് താല്പര്യമില്ലല അത് വെ
ആഹ തങ്ക്യൂ ഉം ഞങ്ങളൊക്കെ ഇവിടെന്ന് പുറത്തുന്ന് പൈസ കെടുത്ത് വാങ്ങല വർക് ഇതൊക്കെ
തരി തന്നെ.. ഇവിടെ പിന്നെ വെറുക് വാങ്ങലില്ല പിന്നെ മരങ്ങൾ ഇതൊന്നും മുറിക്കുണതും ഇതൊക്കെ ഷ് മരങ്ങളൊക്കെണ്ട്.
ഞങ്ങള് ഉം ഞങ്ങളവിടെ ഈ അങ്ങാടിന്റെ ഏരിയയാ. പ്പൊ അങ്ങനെ വെ മരങ്ങളും തൊന്നും വേങ്ങില തെങ്ങിൽ തൊട്ടോ കവ്ങ്ങിയ അങ്ങൻത്തതൊക്കെ ആഹ് അല്ല റോഡ് അങ്ങനെ. ഈ അങ്ങാടീലായേണ്ട്
അങ്ങാടി ആവുമ്പോ വല്ലാതണ്ടാവലി
വല്ലാതെ ഇണ്ടാവൂല
വല്ലാതെണ്ടാവുല പിന്നെപ്പൊ പൈസ എടുത്ത് വാങ്ങുബേ ഒരു കുട്സ് വെർകിനെന്നെ പ്പത് എത്രാണ് രണ്ടായിരെർപൃക്കേന് ഇപ്പ ഏറീണ്ടാവും അപ്പൊ ഗ്യാസിന് വെല കൂടീന്പർഞാണ്ട്. ആഹ് ഹാ അതിപ്പോ എന്താ ചെലപ്പോ ചീളുകളായിരിക്കും ഉണ്ടാവാ
ആഹ് വെറഗ് ആങ്ങുമ്പോ വിചാര്ച്ചും ഗ്യാസ് ആ ഗ്യാസ് കത്തിക്കണാ നല്ലെ വിചാര്ച്ചും. വെറകാകുമ്പൊ ആ ഉം എല്ലാം കണക്കെന്നെ ആഹ് ആ ഹാ ശെരി